ലോ ഹലോ ആ കേക്ക ഏടാ ഞാനൊരു കാര്യം ചോദിച്ചോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഒരു ഡൗട്ട് ചോയിക്കാനായിരുന്നേ ട്ടോ വേറൊന്നു അല്ല എടാ നിനക്ക് ഈ മറ്റേ പാമ്പിനെ കുറിച്ചല്ലാം അറിയാമോ ഈ ചേര വിഷ ഒന്നും ഇല്ലല്ലോടാ
ചേര വെഷ വില്ല അല്ലാണ്ട് ചേരേൽ ചേരയുടെ ഇണത്തിൽ വരുന്നാ ള്ളോ ഈ മൂർക്കൻ
അതെ അതെ അതെ അതെ അതെ അതെ എന്താന്നറിയോ ഞങ്ങടെ വീട് ആ അത് ഞങ്ങടെ വീടിന്റെ അടുത്തേ ആ ഒരു ഞാൻ തൊട്ട് വീടി തൊട്ട വീടിന്റെ അടുത്ത വീട്ടില് രണ്ടാമത്തെ വീട്ടില് വന്നിട്ട് ആ ചീ ചി കുളി ക്കുവായിരുന്നു പക്ഷെ അവിടേന്ന് പറയ്മ്പഴ്ത്തേക്ക് ആ മേളിലൊക്കെ സത്യം പറഞ്ഞാ അടക്കണം അടച്ചില്ലെങ്കിൽ കാരണം ച്ചാ ഇവടെ ഫുള്ളും മറ്റേ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് അറിയാലോ സ്വാഭാവികായിട്ടും ഈ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പും കാര്യങ്ങളൊക്കെ ഇണ്ടാവും കീരി തവള ഇള്ള സ്ഥലത്ത് ഉറപ്പായിട്ട് പാമ്പുകൾ ഇ ണ്ടാവല്ലൊടാ പക്ഷേ ദൈവം സഹായ്ച്ച് ഇത് വരെ ഞങ്ങടെ വീടിൻ്റെ ഇവിടെന്നും കണ്ട് ട്ടില്ലെ ഞങ്ങള് കണ്ണോലും കണ്ടുപോലും കണ്ടിട്ടില്ല പക്ഷെ ആ വീട്ടിൽ വന്നിട്ട് ആ ചേച്ചി കണ്ടിട്ട് പേടിച്ച് നില വിളിച്ചു പക്ഷെ അപ്പൊ പാമ്പ്നെ കിട്ടിയില്ല കാരണം അവരിപ്പഴും നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഭയങ്കര ചേരാ ആ ചേച്ചി കണ്ടിട്ട് ചേരാന്ന പറയുന്ന പക്ഷെ ആ മറ്റെ ആ ചേ ച്ചിടെ വീ ആ വീട്ടിലുള്ള അവിടെ ചേച്ചിയും ഭർത്താവും രണ്ടു മക്കളു ആ ആ മൂത്ത കൊച്ചു കണ്ടെന്ന് പറയുന്നു ആ മൂ ത്ത കൊച്ച് കണ്ടിട്ട് പറയാ അത് അണലിയാണാ പറയുന്നെ അണലി നല്ല വെഷ ഉള്ള പാമ്പാട അറിയാല്ലോ അണലി നല്ല വിശവാ അപ്പൊ എനിക്ക് ഈ എനിക്കറിയാം പക്ഷെ എന്നാലും ഈ ചേരാ ചിന്തിക്ക ഞാനൊരു ച ചോദിച്ചോടിക്കന ചേര കടിച്ചാ ഇത് ഞ ചേര കടിക്കത്തൊന്നില്ല ചേര നമ്മുടെ ചു
ആഹ ചേര ഉപദ്രവിക്കത്തില്ല നമ്മളെ പക്ഷെ നമ്മള് ഉപദ്രവിച്ചാല് അതിന് നൊ നൊന്ദലത് നമ്
ചെയ്യൂ അല്ലേ അതെ അതെ അത് ബുദ്ധിമുട്ടല്ലേ കാരണം നമുക്ക് ഈ- പാമ്പ് ഒരട്ടനെ കണ്ട തന്നെ എനിക്ക് പേടിയ സത്യം പറഞ്ഞാ ആ ചേച്ചി പാവം നിലവിലിച്ചങ് ഓടി ഓടി ഇങ്ങനെ അപ്പറത്തെവീട്ടിലോട്ട് പോയിട്ട് കാര്യം പറഞ്ഞേ കാരണം എന്ന് വെച്ച് ആ ചേട്ട ചേച്ചിയുടെ ഹസ്ബൻറ് ഇല്ലായിരുന്നു ഭർത്താവ് വീട്ടിലില്ലായിരുന്നു- ഇവര് നാല് പേരേഒള്ളൂ വീട്ടില് പക്ഷേ ആ സമയം ഇല്ലായിരുന്നു രണ്ട് മക്കളും ഉണ്ടായിരുന്നു പക്ഷെ മൂത്ത ആൾ കണ്ടപ്പോൾ- പറയാ അത് ചേരയാന്ന പറയുന്ന സോറി ചേരന്നല്ല അണലിയാന്നാ പറയുന്നേ- പക്ഷെ ഈ ചീച്ചി പറയുന്നത് അത് ചേരയാണ്- ചേരയാണെന്നാ പറയുന്ന കാരണം- നമുക്ക അറിയത്തില്ല പക്ഷെ ഇതുവരെ കിട്ടില്ല അവര് വീ ടിലിങ്ങനെ - അടിച്ചു പറക്കുവ കാരണം അപ്റത്തെ വീട്ടീന്ന
നമ്മുടെ ഇവിടെ റബർ തോട്ടം ആയതുകൊണ്ട് ഇവിടെ ഒണ്ട് ഇഷ്ടംപോലെ പാമ്പുകള്- ആ നമ്മുടെ ഇവിടെ ഈ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം നിന്ന് ഈ ഒരു മാസത്തിടയ്ക്ക് ഒരു വലൃ- പെരുമ്പാമ്പന് പിടിച്ച്
പെരുമ്പാമ്പോ പെരുമ്പമ്പ്ന്നാറഞ്ഞ നല്ല വിഷോള്ളതല്ലേ
ആ മറ്റേ മൃഗ കോഴീനെ പിടിക്കാൻ വന്നത്
ഓ അങ്ങനെ കോഴിനൊക്കെ തിന്നോ അത്
ആ കോഴീനൊക്കെ വിഴുങ്ങും അത്
വിഴുങ്ങു അല്ലേ പെരുമ്പാമ്പല്ലേ അതെ അതെ അതെ അതെ അതെ ഓ ഇങ്ങനെയൊക്കെ ആമ്പോ സത്യ പറഞ നമുക്ക് എന്ത് ചെയ്യണമന്ന് അറിയില്ല ഭയങ്കര പേടിയാപോയി നി കേട്ടപ്പോ ശരിക്കും പേടി കാണംന്ന് വെച്ചഞ്ഞാ അടുത്ത ഒന്ന ആലോചൊ ക്കെ അടുത്ത പരിസരവാസികളൊന്നും ഇല്ലാതിരുന്ന ഒ ഒറ്റപെട്ട വീടൊക്കെ ആണെങ്കി എന്തൊരു ബുദ്ധിമു ട്ടായിരിക്കും മൊത്തത്തിൽ കാരണം പാമ്പും കൂടിയല്ല ആ ചേച്ചിയാണ് നെലവിളിച്ചങ് ഓടിയെ ചെയ്തത് ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ നോക്കിക്കോണ്ടിരിക്ക ഇപ്പൊ ആളുകൾക്കെ അവിടെ നോക്കിട്ടിരിക്കയാണ് പാമ്പിനെ
അ നമ്മളെപ്പോഴും സൂക്ഷിക്കണം ജനല കാണെലും എപ്ഴും അടച്ചിടണം
അതെ അത ജനലെ ഇപ്പ എന്റെ വീട്ടിൽ ന്റെ അനിയനോക്കെ ജനലൊക്കെ തുറന്നടുകയക്കെ ചെയ്യും കേട്ടോ ഞാൻ പറഞ്ഞു ഓരോ നമ്മ ന്യൂസ്‌ കാര്യങ്ങളൊക്കെ കാണില്ലേ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷെ എന്റെ അനിയൻ ഇന്നലെ പോലും രാത്രി മഴ പെയത സമയത്ത് ജനലൊക്കെ തോറന്നിട്ടു പക്ഷെ നമുക്കൊരു പേടി അത്
ആഹ ജനലൊക്കെ തുറന്നിട്ട് ജ നേരത്തോക്കെ ആ പറയുവായിരുന്നു പിത്തിയെക്കൂടെ ഒന്ന് പാമ്പ കേറന്ന് പക്ഷെ എല്ലായിടത്ത കൂടി ഈ സാധനം കേറും
ആ ഇതാണ് എന്റെ അനിയനും പറഞ്ഞെ അത് മണ്ടന്മാരെ പറയുന്നത് മണ്ടന്മാരെ പറയുന്ന എന്തുവാ വിത്തിൽ കൂടെ മീൻസ് എന്തുവാ മതിലൽ കൂടൊക്കെ കയറി ഞാൻ കണ്ടിട്ടൊക്കെയുണ്ട് ചേരൊക്കെ കേയറാറില്ലേടാ
ആ് അല്ല എല്ലാ പാമ്പും കേറും എന്നാ കേറൂലന്ന് എല്ലാരും പറയും പക്ഷെ എല്ലാടത്ത
കേറും കാരണം നല്ല നല്ല പടെപ്പോ ഈ മുമ്പിൽ കാരണം നമ്മൾ ഇതുവരെ നേ
ഈ മരത്തയിലൊക്കെ തൂങ്ങി കിടക്കണ കാണമ്പാടിലേ കയറിട്ട്
പക്ഷെ ഇവരൊക്കെ എന്താങ്ങനെ പറഞ്ഞ അനിയ ഇന്നലെ പറഞ്ഞ ഈ നല്ല ദേ എനികറിയ ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഇന്നെ എന്റെ ഈറൂമിൽ ഫാൻ ഇതായത കൊണ്ട് ഞാൻ ഇവന്റെറൂമിൽ ഇന്നലെ കിടത് ബെഡൊക്കെ വിരി ഞങ്ങലങ്ങു കിടന്ന് കേടന്നപ്പോഴത്തേക്ക് ഇവൻ അങ്ങ് ചൂട് എടുക് കുവ കറണ്ടും പോയി നല്ല മഴ പെയ്യുക പെയ്ത സമയത്ത് ഇവന എന്ത ചെയെയ്തു കട ജനലങ്ങ് തുറന്നിട്ട്
ആ ആ
കേ ഇന്നല വാർത്ത കേട്ടിരുന്നെങ്കിൽ ചിലപ്പോ ഞാാന ഇത് ഒട്ടും തുറക്കൻ വിടത്തില്ല കാരണം നമ്മൾ പടിക്കും
ആഹ ഇവിടെ എന്ത് ചൂടെടുത്താലും ജന്ല് തുറന്ന് കടക്കാൻ ഞാൻ സമ്മയിക്കത്തില്ല
ക്ക്‌ എന്താലും നമ്മള് കുഞ്ഞങ്ങളെല്ലാം കൂടി ഉള്ളാ നമു ഭയങ്കര പേ ല്ലോ പ്രത്യേകി പാമ്പ എന്നൊക്കെ പറഞ്ഞ ഒരു കൊത്ത കൊത്തിയ തീർന്ന് വിഷവാ അപ്പൊ ചേര വിഷമാണോ ഇല്ലോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഏതാ ഞാൻ എന്നോട് ചോദിച്ചത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പറയതണല്ല മൂത്ത കൊച്ചുുവരോ
ആ ചേരാ ചേര വിഷമാന്ന് എനിക്ക് ഇതുവരെ അറയി ത്തില്ല പക്ഷെ നമ്മൾ ഉപദ്രവിച്ച വച്ചാൽ അതി നിൊന്ന കഴഞ്ഞാൽ പിന്നെ അത് പ്രതികരിക്കാതിരിക്കുവോ അത് നമ്മളാണെേലും നമ്മുടെ ദേഹം നൊന്ന കഴിഞ്ഞാൽ നമ്മള് പ്രതികരിക്കില്ലേ
അതുങ്ങൾക്കും ഒരിതുണ്ടല്ലോ അതെ കാല് ചുറ്റിയ എന്താ എല്ലോഓടിയോന്നൊക്കെ കേട്ടിട്ടുണ്ട് ഹേ ഇത് ചേരയെ
ചേരയാ
അതെ അതെ പക്ഷെ നമ്മുടെ നേരെ തൊട്ട് മുമ്പിലായിട്ട് നമ്മള് കണ്ടിട്ടൊന്നുമില്ല കുറച്ച് ഒരു ദൂരത്തിൽ നമ്മൾ കണ്ടിട്ടൊക്കെയുണ്ട് പാമ്പിനെയൊക്കെ ഒരുപാട് പാമ്പുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ പേടിയ തൊട്ടടുത്ത് നമ്മള് കണ്ട ഉുള്ള അവസ്ഥയന്ന് ആലോചുോക്കേ നമുക്ക് നമുക്ക് അപ്പ നമ്മള എങ്ങനെ പ്രതികരിക്ക ചിലപ്പോ ഞാനൊക്കെയാണ് തലറങ്ങ വീും കിട്ടത് കാരണം ഓരോരുത്തർ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ന എനിിക്കതൊക്കെ ഭയങ്കര പേടിയാ
ആ് ഞാ ഞാൻ കണ്ടിട്ടുണ്ട് ഈ റബ്ബർ തോട്ടത്തില്ൽ റബ്ബറേൽ ഇങ്ങനെ തൂങ്ങി കിടക്കണത്
അതെ അതെ അതെ ആണോ കാരണം നിങ്ങടെ അവിടെക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ
ആ ഈ എന്നാ മറ്റേ മരം കൊത്തി ഉണ്ടാക്കണേ ഇതിനാത്ത് - മുട്ടയിട്ട് കഴിയുമ്പോ അത് എടുക്കാനായിട്ട് ചേര-
വരുംല്ലേ ഓ
മരം കൊത്തി കൂടുണ്ടാക്കൂലോ റബ്ബറില് അതിനകത്ത് മൊട്ടയിട്ട് കഴിയുമ്പോ ആ മോ - മുട്ട എടുക്കാനായിട്ട്- ചേരപ്പാമ്പ് വരും അങ്ങനെ- കേറണെ ഞാൻ കണ്ടിട്ടുണ്ട്
ആ നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തില്ല പക്ഷെ എന്തോ അതൊ കണ്ണ് കാണത്തില്ല ആ സൗണ്ട് എനിക്ക് തോനുന്നു നമ്മള് -
ആ നമ്മുടെ ഒരു അനക്കം കിട്ടിയ അത് മായും
അതെ അതെ അതെ കാണത്തില്ല അപ്പൊ അവന് കണ്ണ് കാണത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് നമുക്ക്- അറിയത്തില്ല പക്ഷെ പക്ഷെ ഈ പാമ്പ് ഇങ്ങനെ കയറിയ ഒരു പിടിയിയില് അവർ ആ ഒരു ഹോൾ അടച്ചെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ആവത്തില്ലായിരുന്നു അവര് ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം വീട്ടന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഓടിപ്പോയി അവരുടെ- സൗണ്ട് കേട്ട് അങ്ങനെ ഓടിപ്പോയി അത് പാമ്പിനിനി കിട്ടാതെ അവർക്ക് എങ്ങനെ ഇന്ന് ഉറങ്ങാൻ പറ്റോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേച്ച് ആണലിക്കെ ആണെങ്കില് നല്ല വെഷ ഷണ് കടിച്ചു കഴിഞ് സ്പോട്ടി ചിലപ്പോ ചാവും പിന്നെ അണലി അണലി നല്ല വെഷാ നല്ല വെഷാന്ന നല്ല വെഷാ തൊണലി
എന്തോരം പേരായി ഈയടെ തന്നെ മരിച്ചത്
പിന്നല്ലാതെ പാമ്പിന്റെ അതെ രണ്ട് പിള്ളേര്ടെ എന്തോരിത് ഒര് ഇൻസി
ആ തലേണടെ അടിയില്
അതെ അതൊക്കെ എങ്ങനെ സത്യം പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ പറ്റുണില്ല ദൈവമേ ഇങ്ങനെക്കെ നടക്കോന്ന് പോലും നമ്മ
ആ മാതാപിതാക്കളൊക്കെ എങ്ങനെ സഹികുണൂ ന്നുള്ളതാ
അല്ലാതെ അവര് പിന്നും ജീവിതകാലം മുഴുവനും അത് ആലോചിച്ച് വേദനിച്ചിട്ടിരിക്കും കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമു ഒന്ന് നമ്മള് നമ്മളായിട്ട് വരുത്തിക്കുന്നല്ല. കൊറെക്കെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാ പക്ഷെ ഈ പാമ്പിന്റെക്കെന്ന് പറയ്മ്പോ നമ്മള് ജനലും കാര്യങ്ങളൊക്കെ തൊറന്ന് ഇടരുത് സ
രണ്ട് പേർക്കും അങ്ങനെ വന്ന് കഴിഞ്ഞപ്പൊ ഉള്ള മാനസികാവസ്ഥ
അത് സത്യാണ് ഈ രണ്ടു പേർക്കും അങ്ങനെ പാമ്പ് ഇതായോ എനിക്ക് അത് ആലോചിക്കും എന്തോ ഭയങ്കര
പക്ഷെ ഇത് ഇതിന്റെ അടീൽരുന്ന് ഇങ്ങനെ അമങ്ങുവല്ല അങ്ങോടും ഇങ്ങോട്ടും തിരിയ്ബോഴത്തേനും ആ
അതെ അതെ അങ്ങനെ കടിച്ച് കാരണം അത് അതന്ന് പറയുമ്പോ ഒരു ചെറിയരു സ്പേസ് കിട്ടിയാൽ കേറിയിടരിക്കുന്ന ഒരു ജന്തുവാ എഴ ജന്തുവാ നമ്മളിപ്പൊ ഷൂ ആയിക്കോട്ടെ നമ്മളിപ്പോ സ്കൂള്ൽ മക്കളെ അയക്കാൻ നേരം ഈ ഷൂവും കാര്യങ്ങളൊക്കെ തട്ടി കുടഞ്ഞിട്ട് വേണം നമ്മളപ്പോഴും ചിലപ്പോ ഒരു ദിവസം നമ്മൾ ആത് ശ്രദ്ധി ചെലപ്പോ പത്ത് ദിവസം ഒമ്പത് ദിവസം ശ്രദ്ധിക്കും പത്താമത്തെ ദിവസം ശ്രദ്ധിക്കാണ്ടേ അന്നായിരിക്കും ചിലപ്പൊ കേറിയിരിക്ക്ണേ അതുകൊണ്ട് നമ്മളക്കെ സത്യം പറഞ്ഞാ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഓരോ കാര്യങ്ങളും അപ്പപ്പ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് സത്യപറഞ്ഞ മരണം എപ്പ വരുംന്ന് നമുക്ക് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയായി പോയി കാരണം
പറയാൻ പറ്റത്തില്ല ഇപ്പൊ നിക്കണ നിപ്പിലും മരിക്ക്ണു.
ത്തെ ഓരോ രീതിയില് ഓരോ പ്രശ്നങ്ങൾ വരുന്നേ നമ്മള് ചിന്തിക്കുന്നില്ല ഇന്നിപ്പോ നമ്മള് നമ്മൾ ഇന്നുണ്ടോ ഇപ്പോം നാളെ ഉണ്ടോന്ന് പോലും നമുക്ക് അറിയത്തില്ല ചിലപ്പോ എന്ത് രീതിയിൽ വരൂന്ന് പോലും പ്രശ്നം നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങോട്ട് വരുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല.
അത് തന്നെ
പല ഓരോ സ്ഥത്തും ഓരോ ഇ ഇപ്പൊ ഈ ഒരു സംഭവം കേട്ടപ്പോ തന്നെ ഒരു പേടി ദേ ഈ ഈ ഭാഗത്തൊക്കെ പാമ്പ്ണ്ടല്ലോ ഉണ്ട് പക്ഷെ എന്നാലും വീട്ടിൽ കേറീന്നറഞ്ഞപ്പം മേഴിലൊക്കെ അടക്കാനേള്ളൂ ഞങ്ങളിവിടെക്ക അടച്ചിട്ടൊക്ക ഒണ്ട് നല്ല രീതിൽ അടച്ചൊക്കെവെച്ചിരിക്കും കാരണം നമുക്ക് അറിയു മുൻകൂട്ടി നമ്മെല്ലാം ചെയ്ത് വെ ക്കണല്ലോ കാരണം കുഞ്ഞുങ്ങളുണ്ട് പകൽ സമയം അല്ലെങ്കിൽ കൂടി രാത്രി സമയയിരി ത് കേറുന്നത് ചൂട് സമയത്താണ്
കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊരു കളിയാരിക്കും ഇതിങ്ങനെ നട
അതെ അതെ കുഞ്ഞങ്ങൊക്കെ അറിയത്തില്ലല്ലോടാ അതിനെ പിടിച്ച് വലിക്കും അതെ അതെ പൊടിയും കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കി അത് പിടിച്ചങ് വലിക്കും അറയില്ല അനങ്ങ്ന്ന സാനം കുഞ്ഞുങ്ങ അറിയത്തില്ല പക്ഷെ എന്റെ കുഞ്ഞീനെയാമ്പോ ഒരു കൂ കഴിഞ്ഞു എന്നാപ്പല അതിനൊക്കെ ഒരുപാട് അറിയാം അറിവുകൾ കുറെ ഒണ്ട്
ആ
കണ്ട ചിലപ്പോ ഓടി വന്ന് പറയും പാമ്പ്ന്ന് കണ്ടാ പോലും അറിയും പറഞ്ഞിട്ടും ഒണ്ട് അത് പ്രശ്നമില്ല പ അത്രേം പൊടി കുഞ്ഞുങ്ങളൊക്കെയാണ് അതിന്റെ അടുത്തോട്ട് പാമ്പുകള് പോകുന്നത് എന്നുള്ള ആലോചിച്ച് നോക്കിക്കെ അതും തൊട്ടു കഴിഞ്ഞ കൊത്തു കിട്ടിയാ തീർന്ന് പിന്നെ പോയില്ലേ ഒരു ജീവൻ പോയില്ലേ പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ ഈ ഒരു സം ബവം നടന്നിട്ട് ആൾക്കാരെ കൂടുതൽ ഇപ്പഴും നിപ്പുണ്ട് ഇനിപ്പ അറയത്തില്ല ഇനി വാവാ സുരേഷിനെൊക്കെ വിളിക്കും കാരണം അത്ര അണലിയാവുമ്പഴ്ത്തേക്ക് നമുക്ക് അറിയില്ലല്ലോടാ പിന്നെന്ന് പറയുമ്പം ഒട്ടും ദ ഇല്ലങ്കിൽ പിന്നെ പറഞ്ഞി്ട് അല്ലങ്കിൽ ആവാസരേഷിക്ക വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകവും കാരണം സമയം ഒത്തിരി ദിവസം നല്ലടാ ഇപ്പൊ ഇന്ന് കണ്ടെന്നാ പറഞ്ഞത് ഇന്ന് ഇന്ന് നടന്ന സംഭവം അടാ ഈ വാസവിശ്രമിച്ച ഉടനെ അവര് വരുമല്ലോ അതൊക്കെ നോക്കിട്ട് അവരെല്ലാം വി ും കാരണം ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ എനിക്കൊന്ന് പേടിയ കൂടുതൽ പെണ്ണങ്ങളൊക്കെ ഉള്ളത് ആണുൊക്കെ ഇവരെ അിയാംോ മത്സം തൊഴിലാളികള ആയത കൊണ്ട് പണക്ക് ജോലിക്കൊക്കെ പോവുംും അവര് ചിലപ്പോ രാത്രിയ ചിലപ്പോ വളുപ്പിനക്കെരിക്കും വരുന്ന വള്ളത്തിലൊക്കെ പോയിട്ട് അങ്ങനെ ത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് ധൈര്യം അതെ ഈഈ പാമ്പിന്റെ കേസൊക്കെ വരുമ്പോ പെണ്ണുങ്ങൾക്ക് കുറച്ച് തൈം കുറവ്
ആഹ എത്ര ധൈര്യം ഉണ്ടെങ്കിലും പാമ്പിന്റെ കേസ് വരുമ്പോത്തേനും ആ ധൈര്യം പോകും
പ്രത്യേകിച്ച് പെണ്ണും കൂടിിയുമ്പ പെട്ടെന്ന് പാനിക്കാവുന്നതാണ് പക്ഷെ കുഞ്ഞുങ്ങളുണ്ടതെല്ലാം അടെ ആുമ്പഴത്തേക്കും ബുദ്ധിമുട്ടല്ലേ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പം അവര് നോക്കിക്കൊണ്ടിരിക്ക അത് കിട്ടിയെങ്കില് അവര് പറയും ചെയ്തു കിട്ടിയണെങ്കിൽ മണ്ണ്